ഹിക്
ആ കേൾക്കാൻ പറ്റിണില്ലേ
ആഹ കേൾക്കണ്ട് കേൾക്കണ്ട് കറക്റ്റായി കേൾക്കണ്ട് കേൾക്കണ്ട്
ആഹ് കേൾക്കണ്ട് എന്നിട്ട് സൗണ്ട് ഇങ്ങനെ ഡിസ്കണക്റ്റായി പോവാ വേറൊരു കോളിപ്പോ കട്ടായി
മ് സുഖല്ലേ
റൈഞ്ചില്ലയിറ്റ എന്താന്നറിയില്ല കേൾക്കുന്നേയില്ല ആ ഇപ്പൊ കൊറച്ച് കേൾക്ക്ണ്ട് ആ
ആ പിന്നെന്തൊക്കെയാ അസുഖല്ലേ
ഹലോ ആ ആ എന്താ വർത്താനം
സുഖം
സുഖല്ലേ എന്താണ് വൈക്കുന്നേരങ്ങനെ ചായൊക്കെ കുടിചു
ആ ചായകുടിയൊക്കെ കഴിഞ്ഞ് അവിടെ ചായകുടി കഴിഞ്ഞോ
ആ
അവിടെകഴിഞ്ഞോഞാൻ പറയുന്നത് അക്ക് മനസിലാവുന്നില്ല
അത് ശരിക്ക്‌ കേക്കണില്ല അത് എടുത്തിട് വ ഒരുമിറ്റ് ആ ഹലോ
പറയണത് മനസ്സിലാവണില്ലേ
ആ മനസ്സിലാവ്ണ്ട് മനസ്സിലാവ്ണ്ട് ചെറപ്പെ സൗണ്ടിങ്ങനെ മെല്ലെ കേക്കണുള്ളൂ എന്താന്നറിയില്ല നേർത്തെ ഒരു കോള് ചെയ്ത് ക കട്ടായി പോയി കേക്കാത്തോണ്ടെ ഡിസ്കണക്റ്റായി പോവാ റൈഞ്ചില്ല
എത്ര ടാസ്ക് കഴിഞ്ഞു
ആ ഇന്റേതോ ഇന്റത് എത്ര ടാസ്ക് കഴിഞ്ഞുന്നോ
ആഹ്
കോളോ
ആ അതെന്നെ എത്രണ്ണം കഴിഞ്ഞു
ആ അതൊരു അഞ്ചെണ്ണം
ഏ അപ്പോ നിങ്ങൾക്ക് ലാസ്റ്റ്ക്ക്കാരം കിട്ടിയല്ലേ
ആ എനിക്ക് ഇന്നലെ കിട്ടിയേ ഇങ്ങളത് മുപ്പത് കഴിഞ്ഞോ
ആ ഇന്റത് കഴിഞ്ഞു
കഴിഞ്ഞോ
ആ
ആ അപ്പൊ കൊറേമുന്നേ കിട്ടിയിട്ടുണ്ടാവൂലേ
ആ കൊറേമുന്നൊന്നല്ല മൂന്നീസംമുമ്പ്
ഒ ക്ക് ഇന്നലെ കിട്ടിയത് അയിൽ രണ്ട് കോള് ചെയ്ത് അപ്പൊത്തന്നെ കട്ടായി രണ്ടുകോള്ഫുള്ള് ചെയ്ത് കൊയപ്പില്ല ഇന്നലെയും മെനി ഞ്ഞാന്നായിട്ട് നല്ല മഴയല്ലേ ഇനിയിപ്പോ എല്ലാരും കൂടി ആപ്പിൽ ഇങ്ങനെ ഫോൺ ചെയ്തൊണ്ട് അങ്ങനെ റേഞ്ചിഷോ അങ്ങനെ എന്തോ അറിയില്ല കട്ടായി പോവാ പിന്നെ ടാസ്ക് നമുക്ക് നഷ്ട
ആ അയില് അങ്ങനെ ഇന്റത് എട്ടെണ്ണൊക്കെ നഷ്ടപ്പെട്ടണ് അങ്ങനെ നഷ്ടപ്പെടും
ആ അങ്ങനെ കുറെ നഷ്ടപ്പെട്ടിണ് കുറേ സീറോ സീറോന്ന് കാണിക്കണ്ട് ചെലത് അയിമ്പ ഏഴ് ഇപ്പൊ കുറഞ്ഞഎടുത്ത് കുറച്ച് സമയാവുമ്പോത്തന്നെ കാട്ടാവല്ലെ
ആ അതൊന്നാമത് റേഞ്ചിന്റെ പ്രശ്നാണ്
ആ ഇന്നുന്നലെക്കെയായിട്ട് നല്ല മഴയുണ്ട്
ആ ഇന്നലി തന്നെ മഴ എനിക്ക് നല്ല കമ്മിണ്ട് ആ ആ ചെല അ അ തുവാൻ ചാൻസുണ്ട്
അതുകൊണ്ടേയികാരം ആഹ് മഴ ആവുമ്പോള് റൈഞ്ച ഉണ്ടാവൂല്ല
അവടെ ആരക്കെ ഇള്ളേ
മക്കള്ണ്ട്
വീട്ടിൽ ആഹ് വല്യ കൂട്ടി കള
അല്ല ആൺകുട്ടികള് ബോയ്യ ആഹ് ഒരാൾ രണ്ടാക്ലാസ് വല്യവര് മറ്റെള് ആറില്
ആഹ് പിന്നെ വീട്ടിൽവര്
അവിടെ കുട്ട്യാളില്ലെ
ആഹ് ഇനിക്ണ്ട് രണ്ട് കുട്ട്യാളുണ്ട് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഒന്ന് പ്ലസ് വണ്ണ് പഠിക്ക്ണ് ഒന്ന് ഒന്നാ ക്ലാസ് പഠിക്ക്ണ
മൂന്നാ ക്ലാസിലൊ
ഒന്നാം ക്ലാസ്സില് ഒന്നാം ക്ലാസ് പഠിക്ണ പെൺകുട്ടിയാണ് ഒന്നാ ആണ്കുട്ടി
ആഹ്
ആടെ സ്കൂളോ ക്കെ അടുത്ത
സ്കൂളൊക്കെ അടുത്താണ് നടന്ന് പോകാനുള്ള ദൂരേള്ളൂ
എഹ് ആ ഇവിടീണ്ട് ഒന്ന് മുതൽ നാല് വരെ സ്കൂള് ആഹ് ഒന്ന് വരെ നാല് വരെള്ള സ്കൂള് അടുത്താണ് പക്ഷെ ഞാൻ അവടെല്ലാം ചേർ ഒന്ന് വരെ നാല് വരെള്ള സ്കൂളടുത്താണ് പക്ഷെ ഞാന അവിടെല്ലേ ചേർതിയത് കോറച്ച് അപ്പറത്താണ്
ആഹ് ഓന് ബസ്സ് പോണ്ടെരുലെ
ആഹ് ഒന്ന് മുതൽ ഏഴ് വരെള്ള സ്കൂളിലാ കൊണ്ടയി ചേർ ല്ല ഞാൻ നാലാവുമ്പോത്തിന് വെട്ടിച്ചേർത്തി ആഹ് ചേർത്തേണ്ടിരു വിചാരിച്ചാണ്ട് ആഹ് ഇന്നാ പിന്നെ ഓരവടെങ്ങട്ട് സെറ്റ ആവുയ് എല്ലാഞ്ഞാൽ ഇവിടെ നാല് വരെ ആഹ് മദ്രസോക്കെ വേറെ
വെറെല്ലാം
ആഹ് ഇവട് ഇവിടന്നാണ്ട് പഠിച്ചിങ്‌ട്ട് അല്ല ഇവിടുന്നാണ്ട് ശരിയിങ്ങിട്ട് വരുമ്പോ ശീലായി വരുമ്പോത്തിന് അത്ങ്ട്ട് പിന്നെ വേറെ കേറുമ്പോ അവടെ സെറ്റാ ആവണങ്കിൽ കൊറച്ച് തെകാരം ആപ്പൊ തലക്കം മുതലേ തന്നെ ഒന്നിലന്നെ ആയാല് വലിയ പ്രശ്നല്ലല്ലോ പിന്നെ അങ്ങനെ ചേർത്ത് രാത്രി
സ്കൂണ്ട് നാല് വാരീം പിന്നെ പ്ലസ് ടു വരെ വേറെണ്ട് യു പി ണ്ട് എൽ പിണ്ട് ഓക്കെ എല്ലതും ദൂരെ സമം എടുത്തണ്
അങ്ങാടി അങ്ങാടി ആ ഭാഗത്താറോടെത ഉള്ളേരീല്ലോ
അങ്ങൾ ഉള്ളേരിയൽ അങ്ങാട്യല്ല ഉള്ളേരിയന്നെ നാലും ബടട്ത്ത്ന്ന് നടുന്ന് പോവാനെന്നോള്ളു പാടത്തുകൂടെക്കെ കുട്യള്
ആഹ് പണ്ടൊക്കെ നമ്മളും അങ്ങനെയല്ലായിരുന്നോ നടന്നൊക്കെ പോകല് ഇപ്പളല്ലേ ബസൊക്കെ ഇറങ്ങിയത്
ബസ്സോക്കേർങ്ങി അതേനേ വന്ന് ഞാൻമോനോട് പറിം ഞാനൊക്കെ ഇതിലേറെ നടന്നിനി ഇബ്നിന്ന് അത്ര നടക്കാല്ല ഉച്ചക്കൊക്കെ ഫുഡിന് അവിടെ ചോറ്ണ്ട് ഇന്നാലും വെള്ളിയാഴ്ച്ചക്കെ പള്ളി ക്ക്ർങ്‌ങ്ട്ട് ‌ വന്നാണ്ട് ഇവിടുന്ന് ഫുഡൈച്ചാ പോക സ്കൂളില് ചോറൊക്കെണ്ട് ഞാൻ പറിം അവിടെ നിന്നപോ രവടെ ചോറില്ലേ ഞാനൊക്ക ഇതിലാറ് ദൂരാ നടന്ന് ണ്
ആഹ് ഞാന് ആ ഞങ്ങള് പാഞ്ഞ ഞാ പോ ഞങ്ങള് പോയിനന്ന് അങ്ങിനതന്നെ യിരുന്നു ചോരൊക്കെ തിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നര മണിക്കൂർ ഒയിവുണ്ടാവോല്ലോ
ആഹ് ആ വെള്ളിയാഴ്ച അധികം സമയംണ്ടാവും ബല് വെള്ളി അല്ലാത്ത ദിവസം വെര്യണ് ഞാൻ പറഞ് ഇബടെ എടുത്തല്ലേ ച്ച് വ്ട്ന്ന് തിന്നാപോരെ ചോറ് ഇന്നാലും ഉച്ചക് ഇങ്‌ട് വരും ബ്ട്ന്ന് ചോറ്ന്ന് ചെലപ്പോങ്‌ട് വേ പോവും
ഇപ്പ സ്കൂളിലൊക്കെ നല്ല ഫുഡും നല്ല കറിയൊക്കെ അല്ലേ വരുന്നത്
ആഹ് ഇണ്ട് ഇണ്ട് ഓനയ് നിങ്ങനെ പച്ചക്കറികളൊക്കെ ഒന്നും കൂട്ടാ കൂട്ടാതാളാ ചെറുപയിരി അതോന്നും കൂട്ടൂല അപ്പൊ അയ്നോക്കരിത ഇതാ മട്യ എല്ലാം കഴിക്കണം ത് മേലാകെ നറച്ച് തര് തരി പൊന്തീണ് കൈമലക്ക ഡി സ്കിന്നിന്റെ ഡോക്റ്റേ കാണിച്ച് ഡോക്റ്റർഞ്ഞി വിറ്റാമിന്റെ ഗുളിക മാത്രം കഴിച്ചിട്ട് പോരാ പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കണം പയർ വർഗങ്ങളൊക്കെ രണ്ടു തീര കൂട്ടൂല മേയില് ക മുട്ടിന്റെ കീപ്പട്ടൊ സ്കൂള്ള് വരൊല്ലോ ഡോകറ്റമാര് ഇങ്ങനെ പരിശോയ്ക്കാന് ഓലയിന് ടീച്ചറോട് പറഞ്ഞാർഞ്ഞി ഈ കു ട്ടിക്കന്താ ഇങ്ങനെ ന ച്ച് തരി തരി പൊന്തിക്ക സ്കിന്നിന്റെ ഡോക്റ്റേ കാണിച്ച് ക്കെ തിന്നാം മടിയ ഇപ്പത്തെ കുട്ട്യള് പൊതുവെന്നെ അങ്ങനെയാണല്ലോ.
ആഹ് അലർജി പ്രശ്നംണ്ടാവേ കരം വാണങ്കി.
ആഹ് അലർജി പ്രശ്ന ഒന്നും കഴിക്കാഞ്ഞാല് വിറ്റാമിന്റൊക്കെ കൊറവോണ്ട് വന്നതേയ്ക്കാരം.
ആഹ് ആഹ് അങ്ങനെണ്ടായാ തന്നെ ബുദ്ധിമുട്ടാണതേ.
ചെലപ്പ ജ്യൂസ അടിച്ചൊക്കെ കൊടുക്കും, അപ്പ അറീല കടെലേക്ക്.
ആഹ്
മിക്സിയില് അടിച്ച് കൊടുക്കും അപ്പോ ഒരു മയോണയ്സ്മാരിക്ക് ഇണ്ടാവുല്ലേ അപ്പതൊക്കെ കൂട്ടും, അല്ലാതെ കഴി ക്കേല്ല എന്തെങ്കിലും കാട്ടി കൊടുക്കാഞ്ഞാല്. മരുന്ന് കഴിച്ചോണ്ട് കാര്യല്ലല്ലോ.
അയ്ശെരിയാ മരുന്ന് ഇപ്പ കാലാകാലം കഴിച്ചുത്തറക്കാൻ പറ്റോ.
ആഹ് അന്നെ പിന്നേ വെരുമ്പേ ടീച്ചർമാരും പറയും തൂരിങ്ങാന പെൻസില് പിടിക്കുമ്പളൊക്കെ അയില് കാണുവല്ലോ. തുണിയോ ആഹ് ആഹ്
വീട്ടിലിള്ളേയ്
ആഹ് തുണികഷ്ണം, ഒരു തുണി കഷ്ണം എട്ത്ത് പോയോ
ഇക്കക്ക് എന്താ പരിപാടി? ഇക്കക്ക് എന്താ പരിപാടീന്ന്?
ഈ അയാള് ഷോപ്പില ഷോപ്പിലിക്കല.
ഏഹ് പിന്നെ ഇമ്മീ ഇപ്പി ഒക്കെ ഉണ്ടോ വീട്ടില്.
ആഹ് അല്ല ആഹ് ഇവടെ ഉമ്മി ഇവടെ ഞാൻ തറവാട്ടിലല്ല, സ്വന്തം വീട്ടിലാണ്, പത്ത് വർഷം തറവാട്ടിലേനി.
ആഹ്
ഇപ്പ ഞാൻ സ്വന്തം വീട്ടിക്ക് മാറി.
ആ വ മ മാറി ഏ രണ്ട് വർഷായി അപ്പോ കാര ആഹ് ഏഹ് ട്ടന്മാരോ അനിയന്മാരൊക്കെണ്ടോ ഇക്കക്ക്.
ഓ ഇണ്ട് ഇണ്ട് എട്ടന്മാര് അനിയന്മാരൊക്കെ ഇണ്ട്, നാല് ആൺകുട്ടികളാണ്, ഒരു പെങ്ങളും.
ആഹ് പെങ്ങളെ കല്യാണം കഴിഞ്ഞതാ?
ഓ പെങ്ങളെ കല്യാണം കഴിഞ്ഞു ഇപ്പ കഴിഞ്ഞിട്ടൊള്ളു ഇപ്പ കൊറച്ചായി.
മ് ഇവരെന്താ എന്താ ഏഹ് ജേഷ്ട്ടൻ വേറെ പോയതാ?
എങ്ങനെ?
ജേഷ്ടൻ വേറെ പോയതാ?
ആഹ് ഏട്ടൻ ഒരേട്ടൻ വേറെ പോയി, ഒരനിയന് ഇന്റെ നേരെ മുന്നിലെന്നേ വീട് എട് ക്ക്ണ്ട് കുടിന്നീല്ല ന്റെ നേരെ മുന്നിലന്നേ വീട് എട്ക്ക്ന്ന്.
കല്യാണം കഴിഞ്ഞാ അനിയനും?
ആഹ് അനിയൻ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ട്യളിണ്ട്.
ഏഹ്
അനിയന്റെ ഭാര്യ ടീച്ചറൊക്കെ ആണ്.
മ് അപ്പ ആ ന്താ പറയല് തറവാട്ടില തറവാട് വീടാണോ ഇട്ക്ക്ണേ അനിയൻ?
ആര് ഞാനോ?
എല്ല ഇട്ക്ക്ണേ തറവാട് വീടാണോ ചോയ്
അല്ലല്ല വ് വ് തറവാട് വേറെ ഇണ്ട് ഒരനിയൻ കെട്ടാന്ണ്ട്. ഒരനിയൻ കല്യാണം കഴിഞ്ഞ് ഓലിപ്പ ഞ്ഞ് ന്റെ വീടി ന്റെ നേരെ മുന്നില് വീട് എട്ക്ക്ണ്ട് വാർപ്പൊക്കെ കഴിഞ്ഞിണ്.
മ് പക്ഷേ കയിക്കാണ്ടാണാ വീട് എട്ക്കണെ?
കല്യാണം കയ്ക്കാണ്ട്. ഉപ്പാക്ക് സുഖല്ലേ ഇവ്ട്ത്തെ ഉപ്പാക്ക് ഏഹ്
അസുഖന്താ?
ഇവ്ട്ത്തെപ്പാക്ക് സുഖല്ലാറിഞ്ഞ് ഇബല ഹസ്ബന്റിന്റെ ഇപ്പാക്ക്.
എന്താണ് അസുഖം?
ആഹ് സുഖം ഡയാലിസെയ്യല് ല കിഡ്നി പോയിന്
ഏഹ് ഏഹ് ഏഹ് കൊറേ ആയോ തൊടങ്ങീട്ട്
ഞാ ഓഹ് ഞാ ഞാം വന്നപ്പളൊന്നും കൊയപ്പലോനി ഓൽക്ക് പച്ചക്കറി കടക്കെ ണ്ടായീനി. ഞാം വന്നപ്പൊന്നും കൊയപ്പല്ല. അയ്ന്ങ്ങനെ കാലില് നീര്ണ്ടായീനി ഞാൻ വന്നാതീലൊക്കെ പിന്നെ ഞാൻ അങ് ടെസ്റ്റ് ചെയ്ത് യൂറിക്കാസിടക്കായി ടെസ്റ്റ് ചെയ്ത് ഇപ്പ ഡോക്ടറിങ്ങനെ ഒരു വർ വർഷൊക്കെ മര്ന്ന് കുടിച്ച്ണ് ഞാം വന്നേരെ പിന്നൊര് വർഷൊക്കെ മര്ന്നുടിച്ച് കഴിഞ്ഞാണ്ട് തറിഞ്ഞ് കിഡ്നി പോയിന്ന് പ്രഷറ ക്കണ്ടയ്നി പിന്നെ ഡയാലീസെയ്നു ഇപ്പോ ഞാം വന്ന്ട്ട്പ്പൊ പത്ത് കൊല്ലം കൈഞ്ഞ്പ്പൊ ഡയാലീസ് തൊടങ്ങീട്ട്
ഏഹ്
ആഹ് ഡയാലീസ് തൊടങ്ങിട്ട് പ്പൊ പത്ത് കൊല്ലം കഴിഞ്ഞ്. ഒന്നരാടേയ് ഡയാലിസ് ചെയ്യണം.
പിന്നൊന്നും കാട്ടാം കയ്യൂല അസുഖം വന്നാ പിന്നൊന്നും ചെയ്യാം കയ്യൂലാന്ന് പറയാ
ആഹ് പിന്നെ ചെർപ്പക്കാര്ക്കൊക്കെണെങ്കിലെ മാറ്റ്യേക്കാ പിന്നെ അയ്നത് വയസ്സായിലെ അർവത് വയസ്സായി. മാറ്റ്യേക്കാനൊന്നും പറ്റൂല. അപൈന് ഡയാലിസെയ്ത്ങ്ങ പോവാ
ഉം വീട്ട്ലെന്താന്ന്ണ്ടാക്ക്യേ?
വീട്ട്ല് ചോറ്ണ്ട് കറിണ്ട് ബത്തലാ ബത്തൽമീം പൊരിച്ചത് മുതരക്കറി
ക്കറി നല്ല രസള്ള കറി വീട്ടിലോവുമ്പം ഉം ഉം മുതിരക്കറി മുതിരക്കറി വീട്ടിൽ പോകുമ്പോല്ലേ തേങ്ങരച്ച്ങ്ങാണ്ടല്ലേ
അല്ല തേങ്ങരച്ചാണ്ടല്ല തൂമിച്ചാണ്ട് ഇവടെ തേങ്ങരച്ച കറി ഇഷ്ടം എല്ലാർക്കും
ആഹ് മുതിരത് തേങ്ങരച്ച് വെച്ചാ
ഹസ്ബന്റിനൊന്നും തേങ്ങരച്ച് ക്കറി ണ്ടാക്കാനേ സമ്മയ്ക്കൂല അയിന് നെഞ്നീറും പറഞ്ങ്ങാണ്ട് നെഞ് വേദനേ ഒക്കെ പറ് പർഞ്ഞ്ങ്ങാണ്ട് എടക്ക് ണ്ടാക്കും തേങ്ങരച്ചതക്കെ അധികും പിന്നെ കുട്ട്യാള് തോനെല്ലല്ലോ
ആഹ്
കറികളൊക്കെ കൊർച്ച്
ആഹ് അങ്ങനേണ്ലെ
ആഹ് തേങ്ങരച്ചകറി നല്ല രസാണ്
ഏഹ്
വീട്ട്ലൊക്കെ പോവേല്ലേ?
ഏഹ്
വീട്ട്ലൊക്കെ പോവലില്ലെ വി
ആഹ് ഞാപ്പോ പോയിട്ട് കൊറേ ആയിണ് ഒര്മാസം പോലും കഴിഞ്ഞീണ്ടാവും. ഇപ്പ സ്കൂൾന്ന് ഒരുപാട് വർക്ക്കൾ വര്ന്നോണ്ടേ ആഹ് രണ്ടീസ്ത്തിന് വുമ്പംമടിയാണ് ഇപ്പ പിന്നെ ഇവടെ തന്നെ നിന്ന് ശീലായിട്ടേ അവടെ ഒര് ദിവസത്തിന് പോയാലാണ്ന്ന്ണ്ടെങ്കിൽ ഒറക്കം വെര്ല്ല
ആഹ്
നമ്മള് നമ്മളെ സ്വന്തം വീട്ട്ലെന്നെ നിന്ന് ശീലായോണ്ടേ
കൊറേണ്ടോ ദൂരം കൊറേണ്ടോ?
ഇല്ലല്ല ഞാം വടെ അട്ത്തന്നെ എനിക്ക് ഇവിടന്ന്ഒരു പത്തി പതിനഞ്ചിറ്റ് നടക്കാള്ളദൂരള്ളൂ എന്റെ വീട്ട്ക്ക്
ആഹ എടുത്തന്നല്ലേ
അ എടുത്തന്നെ ദൂരത്തൊന്നല്ല എപ്പോഴും പോവാ എപ്പോഴും പോവാന്ന് പറയും ഉം
ഒരു ബസ്സും പിന്നെ ഒരു ഓട്ടോവും വിളിച്ചണം കൊഴപ്പല്ല വേഗത്തക്ക ചെയ്യും എന്നാലുംമടി യാ ശനി ഞായർഒരു ഒഴിവുള്ളത് ഇങ്ങനെ ഇടക്ക് പോവും
ഞാൻ പോവലുണ്ട് അനിയത്തിയ അനിയത്തിയമാരൊക്കെ വരിയാണെന്നുണ്ടെങ്കി അങ്ങനൊവുമ്പോ സെറ്റ് കൂടി ങ്ങ പോവും
ആഹ് എല്ലാരും വരണ്ട്ന്ന് പഞ്ഞാ പിന്നെ അങ്ങനെ ഞങ്ങളൊക്കെ അങ്ങനെഓണ പൂട്ടിന് ഏടത്തി അനിയത്തിയാളൊക്കെ വരണ്ട് പറഞ്ഞഅപ്പൊ പോവും
പിന്നീട് വിളിക്കാം ഓക്കെ